ക്കെ വിഷൽ സുഖല്ലേ
സുഖമാണ്
എന്താണ് പണി ചായ കുടി കയ്ഞ്ഞോ
ചായക്കുടി കഴിഞ്ഞു പാത്രം കഴ്കാൻ ഇട്ത്ത് വെക്കണം അത് കഴിഞ്ഞ് ചോർന് വെള്ളം അട്പ്പത്ത് വെച്ചു ചോർണ്ടാക്കണം അയ്ക്ക് കൂട്ടാൻങ്ങൾ ഇണ്ടാ ക്കണം അതിന്റെ എടേല് കുട്ടേൾ മദ്രസില് പോയി ഇന്നെ മദ്രസ് വി ട്ട് വരുമ്പോത്തിന് ഓൽക്ക് ഭക്ഷണം ഇണ്ടാക്കണം ഭക്ഷണം ഇണ്ടാ കൊന്നും വാണ്ടാ രാവിലെക്ക ത്തന്ന ഇണ്ടാവും പിന്നെ അത് കഴിഞ്ഞ് തിര്മ്പലും കുളിം അടിച്ചലും വാരലും തൊടക്കലും അങ്ങന പല പലേ പണിയാണ് പിന്നെ അത് കഴിഞ്ഞ് ഇഞ്പ്പോ സ്കൂൾ ചേർ സ്കൂള്ള് ചേർത്താള്ളൊല്ലേ ചേർത്തി പിന്നെ ഓ ക്ക് യൂനിഫോം വാങ്ങണം കൊട വാങ്ങണം ബേഗ് വാങ്ങണം പിന്നെ ഏതാലും സ്കൂള് തൊറക്കാനാവുമ്പോത്തിനും ഒരു പാട് പൈസിം മാണം മൂന്നാല് അഞ്ച് കുട്ടേൾ പോവാ ഇള്ളോട്ത്ത് എത്ര പൈസ ഇണ്ടാ തയീല അല്ലങ്കി പിന്നേ അയ്നൊക്ക ളളവരു മാനം ഞമ്മള കയ്യിൽ വാണം അതൊന്നും ഇല്ലാത്തോർക്കൊക്കേ ഭയങ്കര ബുദ്ധിമുട്ടന്നേണ്
അതെ അതെ അത് ശരിയാണ് ഇപ്പ രണ്ടാളൂടി ജോലിക്ക് പോയാലേ ഇപ്പത്തെ കാലത്തൊ ക്ക ജീ നമ്മക്ക് ജീവിതം മുന്നോ ട്ട് കൊണ്ടു പോവാൻ കഴിയൊള്ളൂ ഇപ്പൊ ഇവടീം തന്നെ
ട്ടാണ് ചെലോൽക്ക് പെണ്ണ്ങ്ങള് ഇന്ക്ക് ഇന്റെ അഭിപ്രായത്തില് പെണ്ണ്ങ്ങളദിക്കും പണിക്ക് പോയാ വീ ട്ട്ല് ഭയങ്കര കഷ്ടപ്പാടാ എന്താ ച്ചാ രണ്ട് മൂന്ന് കുട്ടേൾ ഇണ്ടായാ അയ്റ്റ സ്കൂളൾ വിട്ട് വരുമ്പോളും ഞമ്മക്ക് പെണ്ണ്ങ്ങക്ക് അർഞ്ഞാല അയ്റ്റങ്ങളെ കാര്യങ്ങളെന്നേ നോക്കാണ്ടാവും എന്താച്ചാ ഓരോ വീട്ടിൽ ആൺങ്ങളും പണ്ണ്ങ്ങളും ടീച്ചറായി ട്ടും മാ പിന്നെ മാഷായിട്ടും പോയിട്ട്ണ്ടെിങ്കി ആ വീട്ടിലേ അവസ്ഥകൾ കണ്ടാല് നമ്മക്ക് ആഖ എടങ്ങേറാണ് ഓൽക്കന്നെ വെ ണ്ടാക്കാ നേര ഇണ്ടാവൂല കുട്ടെളെ നോക്കാൻ നേര ഇണ്ടാവൂല്ല വന്ന്ട്ട് ണ്ടെങ്കിൽ ഓല ആകെ ക്ഷീണി ച്ച് കുത്ത്ർക്ക് കുത്ത്ർക്ക ആ വീട് എങ്ങനെ വൃത്തിയാക്കണ്ടേന്ന് കൂടി ഓൽക്ക് കയ്യൂല
അതെ അതെ പക്ഷെ എങ്കിലും എന്റെ ഒര അഭിപ്രായത്തില് സ്ത്രീകളൂടി ജോലിക്ക് പോയാലേ ഇപ്പ യുള്ള കാലത്തൊക്കെ പിടിച്ചു നിൽക്കാനും ജീവിതം മുന്നോ
അല്ലെങ്കില് ആഹ് അയ്നൻസര്ച്ച്ള്ള പെണ്ണ്ങ്ങളൾ ആവണം കൊറച്ച്ള്ളത് വേ സാമർത്തെ നമ്മള പണികളും വേ ഒക്കെ വേഗം കയ്ച്ച് പിന്നെ കുട്ടെളൊക്കെ പറഞ്ഞ യ്ക്കൊണ്ട് പറഞ്ഞയ്ച്ച്ട്ട് അങ്ങനെക്കെ പോവാണെങ്കിൽ ത ക്കണ്ടില്ല വേഗം ഞമ്മളപണി കഴിച്ചാൽ അത് എല്ലാ പണ്ണ്ങ്ങ കൊന്നും കഴിഞ്ഞോൺന്നൊന്നില്ല ഓരേര്ത്തര് ഒര്ങ്ങി താങ്ങി എ ഉം
പക്ഷെ ഈ വീട്ട്ജോലി ന്ന് പറിണത് പെണ്ണ്ങ്ങൾക്ക് മാത്രമുള്ളതല്ല ഇപ്പൊ ഒര് വീ ട്ട്ല് ആണും പെണ്ണും ജോലിക്ക് പോവാൺന്ന്ണ്ടെങ്കിൽ വീട്ടില്ള്ള ജോലികള് പോവുന്നതിന് മുമ്പ് രണ്ടാളും കൂടി ഒരുമിച്ച് തീർക്കണം ഇത് ഒരാൾക്ക് മാത്രം പറഞ്ഞത് തല്ല പറഞ്ഞതല്ല വീട്ടു ജോലി ന്ന്ള്ള കാര്യട്ടോ അതിനോട് ഞാ ഇങ്ങൾ പറയുന്നൊണ്ട് ഞാൻ യോജിക്കുന്നേ ഇല്ല
യോജിക്ക്ണില്ലാന്ന് പർഞ്ഞിട്ട്ണ്ടെങ്കില് കൊർച്ചൊക്കെ പെണ്ണുങ്ങക്കുംമാണം ഒരു കണ്ണുതിക്ക് പെണ്ണുങ്ങളീന്ന് പർഞ്ഞാല് സുബയ്ക്ക് നീച്ച് നിസ്കാരം കഴ്ഞ്ഞി അവനാന്റെ പണിം വെലിം വേഗം തൊ പെട്ടെന്ന് എടുത്താലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല ഇത് കൊറെ നേരം ആറും ആറരായിട്ടൊക്കെ നീ എണീക്ക ങ്ങട്ട് ചായും കടീംണ്ട ല്യങ്കിണ്ടാക്കി അല്ലെങ്കി കുട്ട്‌യാള് പോണൊ പോവ ഐറ്റങ്ങളൊരു നല്ല രീതീല് കൊണ്ടട്ക്കാനും ഏതാനും വീട്ടില് ഞാൻ കണ്ട അവസ്ഥകൾ പറയാ
ആഹ് ആഹ് എന്നാലേ നിങ്ങള് പറണേനോട് ഞാൻ തീരെ യോജിക്ക്ണില്ല കാരണം ഈ രാവിലെ നീച്ച് നിസ്കരിച്ചാന്ന് പറയ്ണില്ലേ രാവിലെ നീച്ചുമ്പോ രണ്ടാളൂടി നീ ച്ച ആണും പെണ്ണും നീച്ച ഒരുമിച്ച് നിസ്കെര്ച്ച എന്നിട്ടഹ് കഴിഞ്ഞിട്ട് രണ്ടാളും കൂടി വീട്ടിലെ പണികള് രണ്ടാളുടി ഷെയറിട്ട് ചെയ്യ ഒരുമിച്ച് ചെയ്ത് തീർക്കാണ്ന്നിന്റെ പണികളും പെട്ടെന്ന് തീരും പിന്നെ കുട്ടികൾക്ക് വേണ്ടത് ഒരാൾ ഒന്ന് ചെയ്യുമ്പോ മറ്റാള് അടുത്തത് ബാക്കി ചെയ്യാളെ ചെയ്യാ അങ്ങനെ ചെയ്യുമ്പോ പണികളും വീട്ടില് ഒരുമിച്ച് തീരും രണ്ടാളും ജോലിക്ക് പോവാണെന്നുണ്ടെ രണ്ടാൾക്കും ഒരുമിച്ച് ജോലിക്കും പോവാ ഇതെന്താണ് വീട്ടുജോലി സ്ത്രീകൾക്ക് മാത്രംന്ന് പറയണതിൽ കൊണ്ട് ഇപ്പൊ നിങ്ങളൊരു സ്ത്രീയാണ് നിങ്ങൾ തന്നെയാണ് ഇത് പറയിണത് ഇതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല എനിക്ക് യോജിക്കാം കഴിയുകയുമില്ല
അയ്ല് പിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളൂടിം ജോലിക്കോണേന്നെ ഇൻക്കിഷ്ട്ടല്ല്യ ഇന്റെ അഭിപ്രായത്തില് പെണ്ണുങ്ങള് പെണ്ണുങ്ങളീർഞ്ഞ ഓൽക്ക് ഓലെ കു കുട്ട്‌യാളെ നോക്ക ഓല വീട് നിക്ക ആണ്ങ്ങള് വെരുമ്പോ ഓൽക്കൊരു മുർക്ക് വെള്ളണ്ടാക്കി കൊട് ക്ക അഹ് എല്ലാ ആണുങ്ങളൊന്നും ഒരുപോലായിക്കോണണൊന്നന്നുല്യ
എല്ലാ ആണുങ്ങളും ഒരുപോലെ ആയിക്കൊൾണംന്നില്ല്യാന്ന് പർഞ്ഞിട്ട് കാര്യല്ല അല്ലെപ്പെണുങ്ങൾ ജോലിക്ക് പോണ്ട പക്ഷെ മാസത്തിലൊരു തുക ഒരു അവരിപ്പോ വീട്ടുജോലി കോലന്നെല്ലെട്ക്ക്ണേ മാസത്തിലൊരു തുക ഓര്ക്കായിട്ട് കൊടുക്കണം
നമ്മളെ ആവശ്യത്തിനുള്ളൊക്കെ ഓലന്നല്ലേ ചെയ്തെര്ണത് ഞമ്മള് പോയിട്ട് വാണ്ടല്ലോ അത് ചെയ്യാത്തിം കൊടുക്കാത്തിം ആണുങ്ങള്ണ്ടെങ്കി പിന്നെ തര്ക്കെടില്ല അഞ്ച് പൈസ ചെലേ ആണുങ്ങളിണ്ട് പെണ്ണുങ്ങളെ കയ്യില് കൊട്ക്കൂല ഓലെ ആവശ്യങ്ങള് നിറവേറ്റിം കൊട്ക്കൂല അങ്ങൻത്തോൽക്കൊക്കെ ബുദ്ധിമുട്ടാണ്.
ആഹ് ഓക്കെ ചെയ്ത് തരുന്നൂന്ന് പർഞ്ഞിട്ട് കാര്യയില്ല ഇപ്പൊ പെട്ടെന്നൊരു എമർജൻസി ക്ക് നമുക്ക് എവിട്ക്കേലും പോകേണ്ടി വന്നാല് എന്തിനേലും ഒരു പൈസ കൊടുക്കേണ്ടി വന്നാല് നമ്മളെ കയ്യിലത് കൊ ഇഹ് ഇഹ്ഇട് ക്കാം വാണം അപ്പൊ നമ്മളെന്താ ചെയ്യണ്ട്‌യേ എല്ലാ മാസവും ഒരു തുക അവർ ക്കൊരു വരുമാനം പോലെ അവരിപ്പൊ വീട്ടുജോലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ വരുമാനം പോലെ അവരുടെ കയ്യില് കൊടുക്കണം അങ്ങനെയാണെ കൊഴപ്പല്ലാ സ്ത്രീകൾ ജോലിക്ക് പോയിട്ടില്ലേലും ഒരു പ്രശ്നവുംല്ല ഉം പിന്നെ ആഹ് പിന്നെ എന്തൊക്കെ വീട്ടില് കൃഷികളൊക്കെ ചെയ്യാറുണ്ടോ?
വീട്ടില് കൃഷിയൊക്കെണ്ടാക്കലിണ്ട്. കൃഷി എല്ലാ സാധനുംണ്ടാക്കും. പിന്നെ കൃഷിണ്ടാക്കലിണ്ട് കൃഷിയൊക്കെണ്ടാക്ക ലിണ്ട് ഇപ്പൊ മഞ്ഞൾ കുയ്ച്ചിട്ട് മുളക്ന്തയ്യ് കുയ്ച്ചിട്ട് അങ്ങനെ പലെ സാധനങ്ങളും കുഴിച്ചിട്ട്ണ്ടാക്കലിണ്ട്
ആഹ് ഇവടെ ഞങ്ങളും ഞങ്ങളിപ്പോ മഴ തൊട്ങ്ങ്യോണ്ട് വെല്യ തടങ്ങളൊക്കെ എടുത്ത് തവസ് അങ്ങക്ക് കുറേ സ്ഥലിണ്ട് ഇവടെ. അപ്പ ആ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങള് മഞ്ഞള്, കാവിത്ത്, ചേന ഒക്കെ കുയിച്ചിട്ടു അതുപോലെ ഞങ്ങള് പണ്ടേ കൃഷിയൊക്കെ ചെറിയ രീതില് ചെയ്യാറുണ്ട് അത് വീട്ടിലേക്ക് ആവിശ്യുള്ളെ. തക്കാളി, പച്ചമുളക്, ചേന അങ്ങൻത്തെ എല്ലാ സാധനങ്ങളും ങ്ങൾ പണ്ട് മുതൽക്കേ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പൊ ഇതൊക്കെ ഏകദേശം കുഴിച്ചിട്ട് ചിലതൊക്കെങ്ങള് ഈ വേനൽക്കാല ത്ത് വെളവെടുക്കേണ്ട വെള്ളേരി മത്തന് അങ്ങത്തൊക്കെ ഞങ്ങള് വിളവെടുത്ത് കഴിഞ്ഞു ഇനിപ്പോ മഴക്കാലത്ത് പിന്നെ അധികം നമുക്ക് കൃഷി ചെയ്യാൻ കഴിയൂലല്ലോ കാരണം അതൊക്കെ കേടു വന്നു പോവല്ലോ, അതായത് വെള്ളം കൂടുതൽ നിന്നാല് ഒക്കെ ചീഞ്ഞ് പോവല്ലോ. അപ്പൊ മഴക്കാലത്ത് അധികം കൃഷി ചെയ്തിട്ടില്ല ഇനി ഈ കാലഘട്ടത്തിൽ കുഴിച്ചിടൻ പറ്റിയെ ഏഹ് അതൊക്കെ കുഴിച്ചിട്ടിട്ട്. ഈ കാലത്ത് കുയിച്ചിടാൻ പറ്റിയെ ഏഹ് മഞ്ഞൾ അങ്ങനത്തതൊക്കെ പിന്നെ അതുപോലെ വീട്ടില് കുറെ തെങ്ങൊക്കെ ഇണ്ട് ഞങ്ങക്ക് ആവശ്യ ത്തിരി അരക്കാനും, വെളിച്ചെണ്ണ ഇണ്ടാക്കാനും പുറമെ വിൽക്കാനുമുള്ള ആഹ് തേങ്ങൊക്കെ ഞങ്ങൾക്കിവിടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട്. അതുപോലെ ഉം ആഹ് ഇങ്ങനെ ഇന്ന് ഇപ്പോ പ്പോ മയക്ക മാങ്ങാക്കാല ഏയിഞ്ഞല്ലോ. ഒരുപാട് മാങ്ങകളുണ്ടായി ഞങ്ങള് നേഴ്സ്സറിന്ന് ഒരുപാട് മാവിൻ തയ്യ് ഒരു രണ്ട് മൂന്നാല് കൊല്ലം മുമ്പ് വീട്ടില് കൊണ്ടന്ന് കുഴിച്ചിട്ടീന്. അപ്പൊ ഇപ്പൊ ആ മാവിലൊക്കെ നെറയെ മാങ്ങണ്ടായിനി. ങ്ങൾ കൊറെ കഴിച്ചു ഇനിയും പറിക്കാനിണ്ട് നിങ്ങളെ വീട്ടില് മാങ്ങ ക്കിണ്ടായിഞ്ഞോ?
ഞങ്ങളെ വീട്ടില് ഇഷ്ടം പോലെ മാങ്ങിണ്ട് മാങ്ങിണ്ട് ചക്കിണ്ട്.
ആഹ് ആഹ്.
അത് ഇള്ളതോണ്ട് അന്നെ ഇപ്പൊ ബുദ്ധിമുട്ട് ആയോണ്ടിക്ക. കൊതുകും ഒക്കെട്ട് നെറഞ്ഞ് മാവിൻ്റെ ചോട്ടിൽ മാ ഇങ്ങനെ കിളിയാള് ജന്തുക്കള് കൊത്തിയിട്ടിട്ട് ഒക്കെ പൊർക്കി കളയല.
ഓ അത് ശരിയാണ് അത് നമ്മള് നല്ലോണം സ്‌ ശ്രദ്ധിക്കണം നമുക്ക് ഈ ഒരു മഴ് മഴത്ത് ക്കാലം തുടങ്ങുന്ന ഈ ഒരു സമയത്ത് നമ്മള് നല്ലതായിട്ട് വൃ ത്തിയാക്കിയിട്ടില്ലെങ്കിലിപ്പോ ഉദാഹരണത്തിന് ഇപ്പ ചെരട്ടകളൊക്കെ നമ്മള് തൊടീലേക്ക് വലിച് ചെറുമ്പോ അതിലൊക്കെ ഈ മഴെയ്യുമ്പോ വെള്ളം കെട്ടി നിന്ന് കൊതുകള് മുട്ടിട്ട് വിരിഞ്ഞ് നമ്മക്ക് ചിക്കൻ കുനിയ അങ്ങൻത്തെ ക്കൊറുപാട് ഡെങ്കിപ്പനി അങ്ങനത്തെ ഒരുപാട് രോഗങ്ങളൊക്കെ വരാൻ സാധ്യത ഇണ്ട്. ഞമ്മള് ഏറ്റവും കൂടുതൽ മാക്സിമം തൊടു നമ്മളെ ചു റ്റുപാടുകളൊക്കെ നമ്മൾ തന്നെ വൃത്തിയാക്കി സൂക്ഷിക്കണം. അല്ലെങ്കിലൊക്കെ ഒരുപാട് ഒരുപാട് ഏഹ് രോഗങ്ങൾക്കും ത് ഇതിനൊക്കെ കാരണമാകും അപ്പൊ അതൊക്കെ നമ്മള് കൂടുതൽ വൃത്തിയായി സൂക്ഷിക്ക അതുപോലെ ഈ ചീഞ പഴങ്ങള് ക്കെ തൊടുലേക്ക് വലിച്ചറിഞ്ഞാല് ഈച്ചകള് കൂടാൻ സാധ്യത ഇണ്ട് അപ്പ ഇമ്മള് അതൊക്കെ നന്നായിട്ട് കരുതണം. ചീഞ പഴങ്ങളൊക്കെ ഒരു ബക്കറ്റിലിട്ട് എവിടെ കുഴിച്ചിടലോ ആഹ് അല്ലെങ്കില് ആഹ് അതി ഇപ്പക്കെ ജൈവവളം ഇണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാലോ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ പിന്നെന്താ ഓ ചായ കുടിയൊക്കെ കഴിഞ്ഞല്ലേ അപ്പൊ എന്താണ് ഇന്ന് ചായക്ക്‌ ഇണ്ടാക്കിന്
ഇന്ന് പത്തിരിം കോഴിക്കറിം
ആഹ് ആഹ് ഒക്കെ കോഴിക്കാറിന്ന് ഇന്ന് ഇണ്ടാക്കിയത് തന്നേനോ
കോഴിക്കറി ഇന്നലെ ഇണ്ടാക്യേന്റെ ബാക്കിൽ ഇന്ന് രാവിലെ തേങ്ങ അരച്ച് പാരും കൊയിമൊളകെട്ടേല് രാവിലേക്ക് പത്തിരീക്ക് തേങ്ങ അര്ച്ട്ട് പാർ
ഇങ്ങളെങ്ങനെ കോയി മൊളകിടാർ
കോഴിയത്താ ഉള്ളി ഉള്ളി വാട്ടും വെളുത്തുള്ളി പച്ചളക് ഇഞ്ചി അതൊ ഒക്കെ വാട്ടിയിട്ട് അയിക്ക് തേ പിന്നെ പാച്ചൊളകും തക്കാളിം അതൊക്കെ ഇട്ട് വാട്ടി വന്നിട്ട് പിന്നെ മഞ്ഞപ്പൊടി മുളകും പൊടിയും പെരിഞ്ചീരകും ഇട്ട് കോയി പിന്നെ അയിലിട്ട് വറ്റിച്ചും
എന്നിട്ട് അത്ര പണികള് നേൽ ഞങ്ങളകവ്ടെ അങ്ങനെല്ല ഇണ്ടാക്കല് ഞങ്ങൾ എങ്ങനെണ്ടാക്കല് വെച്ചാല് ആദ്യമെല്ലാം വാട്ടും അതായത് വെല്ലുള്ളി ചെറുള്ളി വെളുത്തുള്ളി ഒക്കെ പാടെ വാട്ടിയന് ശേഷം അതിലേക്ക് തക്കാളി ഒക്കെ ഇട്ട് അതിലെക്ക് അവശ്യത്തിന് പൊടികളൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ചിക്കൻ കഴുകി അതിലേകിട്ട് അങ്ങനെകു ക്കറിലാണ്ന്ന്ണ്ടേ കുക്കർ കൂക്കിപ്പിക്കും അല്ലെങ്കില് അങ്ങനെ കടന്ന് വേവാൻ വെക്കലാണ് അങ്ങനെണ് ഞങ്ങള് ഇണ്ടാക്കല് ഓക്കപ്പാടെ കുക്കറിലിട്ട് അങ്ങനെ കൂക്കിക്കുമ്പോ അതിന് കാട്ടില് ടേസ്റ്റ് ഞാന്ങ്ങനെ ഇണ്ടാക്കുന്ന ഈ രീതിയാണട്ടോ ഇങ്ങളെങ്ങനെ ഇണ്ടാക്കിയണ്ടോ ഞാൻ ഉണ്ടാക്കുന്ന രീതിൽ
നിങ്ങൾ അത് ആഹ് രീതി തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ
ഉം ഉം ഓക്കേ ഓക്കേ പിന്നെന്താണ് ഏഹ് നിങ്ങൾ മാങ്ങനെകൊണ്ട് എന്തെലും വിഭവങ്ങള്ണ്ടാക്കിനോ
ഇണ്ട് പക്ഷെ ചെരട്ട ഇട്ട്ങ്ങാണ്ട് ഇണ്ടാക്കീനി ബിരേനി
അഹ് ആഹ് ഓക്കെ ഇവിടെ ഞങ്ങള് കൊറെ മാങ്ങ അച്ചാറിലൊക്കെ ഇട്ട് വെച്ചാണ് പിന്നെ അതുപോലെ ഞങ്ങള് മാങ്ങ ഇണ്ടായി വന്ന ചെറിയ മാങ്ങ ആയിരിക്കണ സമയത്ത് കടുമാങ്ങ ഇട്ട് വെച്ചീനി അതിനിപ്പോ ഞങ്ങള്പ്പഴൊന്നും എടുക്കൂലട്ടോ മാങ്ങക്കാലം കഴിഞ്ഞതിന് ശേഷെ എടുക്കുള്ളൂ അപ്പൊ നല്ല രസാണല്ലോ ഓക്കേ എന്നാ ശരിട്ടോ പിന്നെ വിളിക്കാം